ഹലോ
ആഹ് എന്തൊക്കെ സുഖല്ലേ ആ കേൾക്കുന്നുണ്ട് ചായക്കെ കുടിച്ചോ ചായയൊക്കെ കുടിച്ചോന്ന്
ങ്ങാ കുടിച്ചു നിങ്ങള് കുടിച്ചോ
അ റയൻ കുടിച്ച്
എന്താ പരിപാടി
പ്രത്യേകിച്ചൊന്നുല്ല ഈ ടൈമിൽ ഇങ്ങനെ കുറച്ച് വർ
ഉം ഫ്രീ ടൈമില് എന്തൊക്കെയാ ചെയ്യല് ഫോണില
ഉം ഫോണിലല്ല ഞാൻ വായിക്കും ഫോണിലും വായിക്കും അല്ലാണ്ട് ബുക്കും വായിക്കും പുസ്തകങ്ങൾ നോവലുകളും അങ്ങനെ വായിക്കും
നോവലുകളൊക്കെ ഇഷ്ടാണോ
ഓ നോവല് ഞാൻ എഴുതലുണ്ടായിരുന്നു ഇപ്പം കുറച്ചില്ല മടിയാണ്
ഏഹ് എഴുതല് ഇണ്ടോ?
ആഹ് നമ്മള് ഫോണില് എഴുതുല്ലോ അങ്ങനെ ഞാൻ കൊറെ കുറെ എഴുതിട്ടുണ്ട് ഒരഞ്ചാറണ്ണം എഴുതിയിട്ടുണ്ടായിരിക്കും
ഫോണിൽല്ലേ
ആഹ് ഫോണില് ആപ്പില് നമ്മള് ചെയ്യുവല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉം പിന്നെ ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ
ഏ ഇല്ല ഇല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല
ആഹ് വായനൊക്കെ ഇണ്ടാ
വായനല്ല ഞാൻ പാട്ടൊക്കെ കേൾക്കും അങ്ങനെയൊക്കെ
ഓക്കെ പണിയാളൊക്കെ കഴിഞ്ഞോ
ഉം പണികളൊക്കെ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞോ
അൻ രാത്രിൽ എന്തേലും ഉണ്ടാക്കണം ഒക്കെ അത് ചൂടോടെന്നെ ഉണ്ടാക്കി കൊടുക്കണം അല്ലാണ്ട് ഇപ്പഴെ ഇണ്ടാക്കി വെച്ച് ഇല്ല ഇല്ല അത് ചൂടോടെ കേഴിക്കല്ലൂ ആ ടൈമ് തന്നെ അ കണം കഴിക്കുന്ന ടൈമില് ഇങ്ങനെണ്ടാക്ക ചെയ്യ ഉംഹ് അവിടെ ല്ലു ഉച്ചക്ക് റെഡിയാക്കുന്നതാ
അല്ലല്ല രാത്രി രാത്രി ഇല്ലെങ്കി വെക്കും ഇണ്ടന്ന്ണ്ടെങ്കി അതന്നെ കഴിക്കും അങ്ങനെ ചെയ്യല്
ആഹ് മഴയ്ണ്ടവ്ടെ നാ നല്ല മഴ രണ്ട് മൂന്ന് നാല് ദിവസായിട്ട് ഒരേ മഴ നിർത്താത്ത മഴ
വടി മഴ ഉം വടി മഴന്നേ
ആ തുണികളൊക്കെ ഒണ ഒണക്കിെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാ
ബുദ്ധിമുട് ട്ടാണ് ഉം എടക്ക് വെയില് വന്നാ കൊഴപ്പല്ല അപ്പൊ രണ്ടു ദിവസായിട്ട് വെയിൽന്നുംല്ല
ആഹ് വെയിലില്ലാലോ ചെറിയൊരു വെയിലെങ്കിലും കിട്ടിട്ടുണ്ടെങ്കിൽ ഒണക്കി ഇടുന്നതല്ലേ അപ്പൊ ഒണങ്ങി കിട്ടും ഉം പക്ഷെ അങ്ങനെയും വരുന്നില്ലാലോ
ഉം ഉം
മഴ ഇണ്ടാവണം മഴയില്ല വേണ്ടന്നല്ല ഇന്നാലും ഒരേ വെയ്ല് പെയ്യുമ്പോ നമു
മഴ പെയ്താലും പ്രശ്നാണ് മഴല്ലേലും പ്രശ്നാണ്
ഉം ഇല്ലെങ്കിലും പക്ഷെ സത്യായിട്ടും ഇപ്രാവശ്യം നല്ല ചൂടു ഇണ്ടായിട്ട്
ആഹ് ഇപ്രാവശ്യം നല്ല ചൂട്ണ്ടായിനല്ലോ അപ്പൊ എല്ലാർക്കും മഴ വേണം
ആഹ് മഴ വേണം ഇപ്പ മഴ തുടർച്ചയായി ട്ട് പെയ്യുമ്പം ഉം പെയ്യുമ്പോ എല്ലാർക്കും അത് ബുദ്ധിമുട്ട് ട്ടും തുടങ്ങി ഉം അതെ പിന്നെ വേറെന്തൊക്കെയ വിശേഷം ഫുഡിന് രാത്രിയില് പത്തര പത്തല്ന്ന് പറന്ന അറിയോ
ആഹ് അറിയ അറിയ കേട്ടിട്ടുണ്ട്
ആഹ് ഉം പത്തലും കോഴിക്കറി അങ്ങനെ എന്തെലൊക്കെ ണ്ടാക്കണം അത് അന്ന ആ ടൈം ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത്ണ്ടാക്കും അങ്ങനെയ ആത്യെ തീരുമാനിക്കന്നില്ല ഉം
ചബാത്തി അങ്ങനെയൊക്കെ എന്തെലുക്ക ആവും
ആ ചപ്പാത്തി ദോശ നെയ്ച്ചോറ് പത്തല്ല് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാ ക്കും
ഉം പിന്നെ യാത്രകളൊക്കെ പോവാറുണ്ടാ?
ആഹ് പോവലണ്ട് ലോങ് ഒന്നും പോവലില്ല ഇവിടെ അടുത്തൊക്കെ അങ്ങനെ പോവും ഫാമിലിന്റെ പ്പം
ഉം ആഹ് കൂട്ടുകാരുടെ കൂടെയെല്ലാം
ഇപ്പൊ സ്കൂള് പൂട്ടിട്ട് പോയി ട്ടങ്ങട്ടയിലൊക്കെ
ആഹ് ഞാനിപ്പ ലാസ്റ്റ് പോയത് വയനാട് ഇപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ട് ന്റെവീ പിറ്റേ ദിവസൊ അങ്ങനെ എന്തോ പോയി കുടുംബക്കാരായിട്ട് കുടുംബക്കാരായിട്ട് പോ പോവല് കുറവാ നമ്മള് ന്നാ ഭർത്താവും കുട്ടികളായിട്ട് പോകുന്ന അല്ലാണ്ട്
ഉം ആഹ്
ഉം വയനാട് പോയിട്ടുണ്ട
ആഹ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട്
ഉം അവിടെ കൊറെ സ്ഥലങ്ങുണ്ടല്ലോ കാണാനായിട്ട്
ഉം ഉം വയനാട് കൂടുതലും പാർക്ക്കളല്ലേ
ആഹ് പാർക്ക് ഡാംമുഅങ്ങനെ പാർക്കുകളുണ്ട് മറ്റേ ഡാമിന്റെ അടുത്തുള്ള പാർക്കുണ്ട് അത്യാവശ്യം നല്ല്എക്സ് പിൻസിവായ പാ ഇുംനു ക്യൂ ഉണ്ടാവും നല്ല രീതിയില് വിടെ പൈസ ഉണ്ടാവുന്നുണ്ട് നമ്മള് കൂടിത അങ്ങനെ ഉം പക്ഷെ നമ്മളിങ്ങോട്ടൊന്നുംങ്ങന ഇല്ല ഞാ വിചാരിച്ചു അവിടെ പോയിട്ട് ഞാ കണ്ടിട്ട് വിചാരിച്ചു ഭയങ്കര പൈസയാന്ന്‌ അവര് വാങ്ങിക്കുന്നത് തന്നെ നമ്മളെ ആഹ് പക്ഷെ നമ്മളെല്ലാം നാട്ടില് അങ്ങനത്തല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പൈസ സ് വാങ്ങിക്കുന്നില്ല ഭയങ്കര പൈസ
നല്ല ക്യൂ ആന്നുണ്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്
ഉം ഉം എല്ലാ പെരുന്നാക്കും പോവലുണ്ടോ എങ്ങട്ടേയിലൊക്കെ?
ആഹ് പോവും ഒരു വിധം സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഉം ഇത് കുടുംബക്കാരുയിട്ട് ഉമമാന്റെ കുടുംബക്കാരുമായിട്ട് അങ്ങനെ കുടുംബ ബക്കാരുമായിട്ട് പോക്ക് കൊറവാ ആ ഇതങ്ങനെ നമ്മള് വല്യയ വണ്ടിയക്കിട്ട് അങ്ങനെ പോയത്
ആഹ് അങ്ങനെ പോയതാണ്ല്ലേ
ആഹ് അല്ലെങ്കി ഇക്കിം മക്കളു യിട്ട് നമ്മള് ങ്ങനെ അടക്ക് പോന്നു
ആഹ് ആഹ്
ഉം....
ഞങ്ങള് ലാസ്റ്റ് പെരുന്നാക്ക് പോയിട്ടില്ല അയിന്റെ മുമ്പ് പോയിനി
ആഹ് വയനാട് പുതിയ ഇത് ക്ക വന്നപ്പോ പോയിന ടൗൺഷിപ്പ് ഒക്കെ കാണാൻ പോയിന
ഇല്ല ഇല്ല അവിടക്ക് പോയിട്ടില്ല ഞങ്ങളിപ്പോ ലാസ്റ്റ് പോയത് ഊട്ടി ഊട്ടിയാണ് പോയത്
ആഹ് ആഹ്
ഊട്ടിയാകുമ്പോ ഒരു ദിവസം കൊണ്ട് പോയി പോരാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാർക്കും പറ്റ്ണേ അങ്ങനായതൊണ്ട് ഊട്ടിക്ക് പോയി പോന്നു.
ണ്ടല്ലോ ഹലോ
ഉം
കേൾക്കുന്നില്ലാ
ഹലോ
ഹലോ
കേക്കുന്നില്ലേ?
കേൾക്ക ആഹ് ഇപ്പൊ ഇത്ര സമയം ഒന്നും കേൾക്കുന്നു ഒന്നും കേൾക്കുന്നുണ്ടായിനില്ലാ ഇപ്പം കേട്ടു.
ആഹ് ഇനിക്ക് കേൾക്കുന്നുണ്ട് ഇങ്ങൾക്ക് കേൾക്കുന്നില്ലല്ലേ?
ന കൊറച്ച് നേരത്ത ഒന്നും കേൾക്കുന്നുണ്ടായില്ല ഇപ്പൊ ഓക്കെ ആയി
ഏഹ് ഇപ്പൊക്കെല്ലേ
ഉം റേഞ്ച് ഇപ്പൊ ഓക്കെ ഓ ഓക്കെ പർഞ്ഞോ ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കോ എല്ലാ ഭക്ഷണം.
ഭക്ഷണം ആദ്യൊന്നും അറിയില്ലായിര് ഇപ്പോ ഇണ്ടാക്കിപ്പോ കൊഴപ്പൊന്നുല്ലാതെ ഇണ്ടാക്കും ങ്ങള് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഇണ്ടാക്കലുണ്ടോ. ഉം ഉം
യൂട്യൂബിൽ നോക്കിണ്ടാക്കും നമുക്ക് നോമ്പിനെല്ലാം കടികളെല്ലാം ആവശ്യല്ലേ അപ്പൊ ആഹ് അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ നോക്കിണ്ടാക്കും ഉം പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുക്ക് പിന്നെ അത്
ആഹ് പിന്നെ നമുക്ക് കൊയ്പ്പുണ്ടാവില്ല
കായപ്പണ്ടാവൂല പിന്നെ കൊറേ കാ ഏഹ് അളവ് കൂടുതലാക്കി ഉണ്ടാക്കണെങ്കിൽ അതെൻക്ക് വെടിയ ആൾക്കാര് കുറെ എന്തെങ്കും പരിപാടി
അളകൂടുംമ്പോ
ഉം എനക്കു ആവൂലതാവൂല
മ്മള് ഫാമിലി ഒറ്റക്കാണെങ്കി ഓക്കെ
ഓക്കെ
ഓ യൂട്യൂബൊക്കെ നോക്കിണ്ടാക്കു ക്കണെന്നണ്ടെങ്കിൽ ആഹ് അങ്ങനെക്കെണ്ടാക്കും
ക്ഷെ നമ്മളിങ്ങനെ കൊർച്ചാൾക്കാർ കൊർച്ച് വെച്ചിട്ട് ഇല്ല ഒരു ശീലായത് ആഹ് കൊർച്ച് വെച്ചിട്ടല്ലേ ഇസ് ശീലായത് കൊണ്ട് എനക്കൊന്നും കറിയൊന്നും എങ്ങനെ വെച്ചാലും കൂടുതലാവൂല. അത്ര ആവൂലു ആഹ് ഒരു രീതി ആഹ് ഉം പിന്നെ.. ഇനിയിപ്പന്താ പണി ഫോണ് നോക്കിരിക്കുകയ്യ
ആഹ് ഇനി കൊർചേരം ഫോൺല് നോക്കിയിരിക്കും. പിന്നെ ബാങ്ക് കൊടുത്താ പിന്നെ മക്കളെ പഠി പ്പിക്കാനും അങ്ങനെയൊക്കെ ഓരു വന്ന് ഫ്രഷായി അങ്ങനെയൊക്കെ ആ പരിപാടി ക്കും അങ്ങനൊക്കെ
ഉം ഉം ഉം ആഹ് ആഹ് ആഹ് മക്കള് വന്നില്ലേ സ്കൂളിൽന്ന് വന്നില്ലേ ഹലോ
ആഹ് വന്ന്‌
ഹലോ കേൾക് ആഹ് വന്നു വന്നു
ആഹ് ആഹ് കേക്കുന്നില്ലേക്ക്‌ എനക്ക്
ഉം എടക്ക്‌ ആ എടക്ക്‌ കട്ടാകുന്ന പോലെ
മക്കക്കൊക്കെ എന്തണ്ടാക്കി കൊടുത്തെ വൈകുന്നേരം ചായക്ക് കടി?
വൈകുന്നേരം ഞാൻ പബ്സ് ഉണ്ടാക്കി അ ആ പപ്സ് ണ്ടാക്കിന ഉം അവര്ക്കെന്തേലും വേണം വെഷ് ചോറും അങ്ങനൊന്നും കഴിക് കുലാശ് ഞാൻ എണ്ണക്കടികൾ പൊതുവേ ഉണ്ടാക്കല് കുറവാന്ന് എന്തെങ്കിലും എലയടയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കയുനു
ആ എല അട എനിയ്ക്കിഷ്ട്ടാണ് എണ്ണക്കടി അത്ര അങ്ങട്ട് താല്പര്യം ഇല്ല
ഉം എണ്ണക്കടി അധികം കൊടുക്കാൻ പേടി കാരണം വയറു വേദന ഉണ്ടാവല്ലോ അയിന്റെടയ്‌ക്കെ അതുകൊണ്ട് ഒരു പേടിയാ കൊടുക്കാനും പിന്നെ കൊറേനാളു കൂടീട്ട് ഒരു പ്രാവശ്യം ആഹ്
ബ്സി ഞാനിതുവരേ വീട്ടിലുണ്ടാക്കി നോക്കീട്ടില്ലവിടെ
ഏഹ് പബ്സുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എന്നാ പബ്സെന്നു വെച്ചാൽ നമ്മളീ കടേ കടേന്നു വാങ്ങുന്ന വലി വല്യ പപ്പ്സൊന്നുമല്ല നമ്മള് വീട്ടീന്നൊണ്ടാക്കുന്ന സാധാ പപ്പ്സ് അച്ചു വെച്ചിട്ടുള്ളൊണ്ടാക്കാലോ അയിന് വരുന്ന അച്ചുണ്ടല്ലോ ഉം ഉം ഉം ഉം അതങ്ങനെ വല്ല്യ ബുദ്ധി വലിയ പ്രശ്നൊന്നില്ല നമ്മ സാധാ എറച്ചി പത്തിരി ഒന്നും ഉണ്ടാക്കലില്ലേ
എറച്ചിപ്പത്തിരി ഇവിടൊണ്ടാക്കലില്ല അങ്ങനെ
ആഹ് ഏകദേശം അതുപോലൊക്കെ തന്നെ മസാല ഒക്കെയിട്ട് മുട്ട അതി തിലിങ്ങനെ വെച്ചു കൊടുക്ക് ലേ ചെയ്യുള്ളു അങ്ങനെ മസാല ഒക്കെ ഇട്ടുണ്ടാക്കുന്ന കടികളൊന്നും അ
ആ ആ ഇത് കടേന്നെ വാങ്ങലാണോ ആ മറ്റേ പപ്പ്സിന്റെ ഷീറ്റ്
ഉം ആ ശീ അല്ലല്ല ഷീറ്റു നമ്മളെ മൈദേനെക്കൊണ്ട് മൈദനെക്കൊണ്ടാക്കിട്ടുണ്ടാക്കല് ആഹ് ഇങ്ങനുണ്ടാക്കും ഉം
ഞാൻ പയംപൊരി കട്ട്ലേറ്റ് അതൊക്കെ ഉണ്ടാക്കും അല്ലാതെ കുറച്ച് വേര നോക്കീട്ടില്ലേ നോക്കണം ആ ആ ഓക്കെ